ഹലോ എന്തക്കെയുണ്ട് വിശേഷം?
നല്ല വിശേഷം സുഖം തന്നെ ഇങ്ങക്ക് അവടെ?
ആഹ് സുഖാണ് റാഹത്താണ് ഉം പിന്നെന്താ രാവിലെയെക്കെ പണിയൊക്കെ കഴിഞ്ഞോ?
ഓഹ് പണിയൊക്കെ കഴിഞ്ഞൂ
അഹ് ശരി ഉം പിന്നെന്താ രാവിലെ നേരത്തെ എണീറ്റ് യോഗ യോഗേ എന്തെങ്കിലൊക്കെ ചെയ്യേണ്ടോ? എക്സസൈസ് എന്തെങ്കിലു
ഇൽ ഇല്ലല്ലാ പോവാറില്ല വീട്ടിലന്നെ ഇണ്ടല്ലോ എക്സസൈസ്
ആഹ് ഇങ്ങളെ വീട്ടിലെ പണിയന്നലെ എക്സസൈസ് അഹ്ശരി ഉം ചെയ്തിരുന്നോ? ചെയ്തിരുന്നോ? തീരെ ചെയ്ത് ചെയ്
ഇല്ല ഇത് വരെ പോയിട്ടില്ല്യ
ഉം ഇങ്ങളെ അവ്ടെ എവ്ടെങ്കിലൊക്കെ നടക്ക്ണ്ടോ ഇങ്ങനെ? യോഗ ഉം ഉം അതെ അഹ്ശരി
നേരെ പോയിട്ടില്ല കാര്ണം ആറ് മണിയാവുമ്പോ മക്കളെ വിളിച്ച് മദ്രസ്ക്ക് പറഞ്ഞേക്കണം പിന്നെ ഒരാളെ ഏഴ് മണിക്ക് പറഞ്ഞേക്കണം. പിന്നെ അയ്ന്റെ എടേല് കുളിക്കലും തിരുമ്പലും കഴിച്ചണം അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോത്തിന് മദ്രസ് വിട്ട് വരും പിന്നെ സ്കൂൾക്ക് പറഞ്ഞേക്കണം നേരം മാണ്ടെ
അതന്നെ അപ്പൊ വീട്ടിലന്നെ വലിയൊരു യോഗേല്ലേ? ഉം അഹ്ശരി
അതന്നെ
ആഹ് ഉം
നിങ്ങള് പോവാറുണ്ടോ?
ഞങ്ങള് ആഹ് പോവേ കൊർച്ച് മഴന്റെ മുന്നേ കൊർച്ച് പോവാറുണ്ടായിനി. ആറായി ആറേഴ് മാസം ഞങ്ങള് പോയി ഞങ്ങള ഇവട് കൊർച്ച് അയൽവാസിയളൊക്കെ ഇണ്ടായിനി എല്ലാരും പാടെ കൂടി നല്ല സുഖണ്ട് ഇങ്ങനെ അമ്മക്ക് ഒരു ആ മന്തപ്പൊക്കെ പോകും. നമ്മക്ക്ണ്ടല്ലോ രാവിലെ ചെല സമയത്ത് ഒരു പണി ഇട്ക്കാതിം അ അടുക്കളേല്ലെ പണിയൊക്കെ എങ്ങനെങ്കിലൊക്കെ തീർക്കുവല്ലോ ചെല സമയത്ത് ഒരു മന്ദ ഒരു കെടക്കാനന്നെ ഒരു തോന്നലും ഒരു ഇൻട്രസ്റ്റില്ലായ്മക്കെ ഇണ്ടാവൊല്ലോ അതൊന്നും ഇണ്ടാ ഇണ്ടാവുല്ല അമ്മക്ക് നല്ലൊരു ആവേശാണ് ഒര് എനർജിയാണ് ഉം അതെ ഇവട്ന്ന്ങ്ങനെ ഇവിട്ന്ന്ങ്ങനെ കൊറ കൊറച്ച് നടക്കും ഇന്നിട്ട് ഞങ്ങളൊരു സ്കു ഒരു എൽ. പി. സ്കൂളിണ്ട് ആ ഗ്രൗണ്ട്ന്നാണ്. ഒരുപാട് താത്താരും വരും അപ്പൊ ഓലന്നെ അയ്ലൊരു ക്യാപ്റ്റനാവും ഉം അപ്പൊ രസാണ് അങ്ങനെ ഞങ്ങളവട്ന്ന് ചെയ്യും ഒര് അരമണി മുക്കാമണിക്കൂറോളം അങ്ങനെ ചെയ്ത് പിന്നെ കൊറച്ചേരം ങ്ങനെ റിലേ ക്സാവും പിന്നെ കൊറേ തമാശേം കളിക്കെ പറഞ്ഞ അങ്ങനെ ഞങ്ങളട്ന്ന് പോന്നു അപ്പൊ അത് വേറൊരു സൗഹൃദാണ്. ഹേ
ആഹ് ആഹ് ആഹ്
ഉം നല്ല രസാണ് പിന്നെ അങ്ങനെ എല്ലാവാരും ആഹ് ഗ്രൂപ്പോ ക്കെണ്ട് അയ്ലോരോ തമാശീ കോമഡിക്കെ പറിം നമ്മള് വൈകുന്നേരം ഒന്ന് കൂടാന്നൊ പറയും ആഹ് അപ്പൊ ഞങ്ങളട ടൂറ് പോയിരുന്നു ഞങ്ങള്ൾ റിസോർട്ടിൽ പോയിരുന്നു എല്ലാരമ്പാട കൂടി രാവിലെ പോയി വേകുന്നേരമാണ് നല്ല രസമായി
ആണല്ലേ ആഹ് ഇവിടെ ഇണ്ട് അങ്ങെ ഇവിടുന്ന് ഓരുത്തരു ടൂറൊക്കെ പോണാണ് അതോണ്ടാ ഞാൻ ചോയി
ആഹ് അതെ അതെ അതെ ആഹ് അതന്നെ പിന്നെ ഇതില് പിന്നെ പ്ര ഈ വലുതാകുമ്പള് പ്രായപരിധി ന്നും ഉണ്ടാവില്ല പ്രായക്കാരും ഉണ്ടാവുമല്ലോ അപ്പൊ നല്ല രസമാണ് അതന്നെ നമ്മളട്ടീൽ ഉഷാറ് ഈ പ്രായ ള്ളോലാണ് ഇങ്ങനെ വെള്ളത്തിലൊക്കെ ചാടാനുംനീന്താ
സ്കൂളിൽ പോയ ഫീല ആയിരിക്കുംല്ലേ സ്കൂള പോണേ
ഉം ബസ്സന്നൊക്കെ ഭയങ്കര ഡാൻസും ഒപ്പനും പാട്ടൊക്കെ ആയിട്ട് ഭയങ്കര ത്രില്ലാ ഹേ ഒരു അമ്പത് ഞങ്ങളിവിടെ കക്കാടം പോയിൽ ഏറെ റിസോർട്ട് അങ്ങട്ട് പോയിന്നു അതെ അപ്പൊ നമ്മള് ഈ നമ്മളെ മ്മാരൊക്കെ പ്രായം ല്ല ആൾക്കാരാ തോനിം ഇല്ല ക് അവർക്ക് നമ്മളിട്ടീലും കൂടുതൽ ആവേശാ പാടാനും ഓടാനും ചാടാ ട്ടാനും പിന്നെ ബസ്സിന്ന് ഡാൻസ് കളിക്കാനും ഭയങ്കര ത്രില്ല അവർക്ക് ഓര് പിന്നെ ചാടമ്മോ പിന്നെ ഞമ്മക്ക് ചാടില്ലേ ഉം അപ്പൊ നല്ല രസം ത്തായിരുന്നു വരെ ഉം ഇങ്ങനെ അതെ അതെ മറക്കൂല ആഹ് അതെ അതെ ഒരിക്കലും മറക്കൂലേ അതെ ഫോട്ടോ എടുക്കാനൊക്കെ ഒരു മുന്നില് വരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മള എന്തെങ്കിലൊ ക്കെ സ്നാക്സ് എന്തെങ്കിലുമ ഒക്കെ കൊണ്ടുപോകും അതൊക്കെ എല്ലാരും പാടെ മിക്സ് ആക്കി അവിടന്ന് കഴിക്കും ഉം പിന്നെ ആഹ് അതെ പിന്നെ അന്ന് പിന്നെ എന്താ ആഹ് പലഹാരങ്ങ ങ്ങളെ പലേ സയ്സ്‌ പലഹാരമുണ്ടാവും എല്ലാരും മിക്സ് ആക്കി കഴിക്കും അത് വേറൊ ഒരു സ്നേഹബന്ധം തന്നെ ആഹ് അതെ അതെ ഉം എല്ലാരും രുചികളും അറിയാ അതിനാ. അതെ അതെ അതെ ആഹ് സൗഹൃദം അതെ പിന്നെ കസേര ക്കളി ഉണ്ടായിരുന്നു അതൊക്കെ നല്ല രസാ ഓടി ഓടി ഓടി രസാ അങ്ങനെ ആഹ് അതെ അതെ ആഹ് എല്ലാ ആഹ് അതെത തെ ഇനിയിപ്പം താല്പര്യം ഇല്ലാത്തൊലക്കെ ഇങ്ങര് പിടിച്ച് ഇറക്കും ഓരോ തൊരു അതെ പിന്നെ അയ്‌ല് ഫസ്‌റ്റ്‌ കിട്ട്യോൽക്ക് സമ്മാനം കൊടുക്കലും അങ്ങനെ ഒക്കെ ഇണ്ട് അതൊക്കെ വേറെ രസാ
ആണന്നുണ്ടാവോ
ഇല്ല ആണെങ്ക ആല്ല ശ്രീ മാത്രേ ആണുങ്ങൾക്ക് വേറെ സെക്ഷൻ ഉണ്ട് ആഹ് ഓല് വേറെ ടീമ് ആണ് ഉം ഉം. സെക്ഷൻ പെണ്ണുങ്ങൾ വേറെ ടീമ് ആണ് അങ്ങനെയ ഉം ഇപ്പ പിന്നെ പിന്നെ എടക്ക് ഇങ്ങനെ വൈകുന്നേരം ആവുമ്പോ ചാടിക്കാനൊക്കെ ഉം വെരും ഒരുമിക്കും ഞങ്ങള്. എന്തെിലൊക്കെ നെയ്യപ്പും ചായൊക്കെ ഇണ്ടാക്കീട്ടെ ഏതെങ്കിലൊര് താത്താര് ഇണ്ടാക്കും. ന ക്കായിട്ട് വരും. ട് കൂടെല്ലേ റിം അപ്പൊ വൈകുന്നേരം ആകുമ്പം സ്കൂൾ സ്കൂൾ സ്കൂൾ വരാൻ അതേ പോയിട്ട് ആഹ് നടൂല് സ്കൂളാണ്. ച്ചുറ്റും ഞങ്ങള് പോയിട്ടു ആ ഈ വെക്കേഷൻല്ല് അതെ അതെ.
ആഹ്
ഉം നല്ല രസാണ് ഇവരെ തമാശ. ഇവര് പറ്റെ കുട്ട്യേളണ്ടാവും ! ! ! ! ! ! ! ! ! അവിടെ ഒരു പ്രായത്തിനൊരു പ്രശ്നേ ഇല്ല. അവരെ സംസാരും കാര്യങ്ങളൊക്കെ ആ. അത പറഞെ ആ ഒരു പ്രായന്നെ ഇണ്ടാവൂല. നല്ല കുട്ട്യേളണ്ടാവും അതാണ് ചിരിച്ച് ചിരിച്ച് ചിരിച്ച് കൊറേ ഇങ്ങട് നമ്മള് അയ്ന്ങ്ങട്ട് സമയം കണ്ട കണ്ടെത്ത്യാതി ചിരി ക്കാൻള്ളേയ് ഇവരു ആയിട്ട് കൂടുമ്പളേ എടക്കൊക്കെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കൂടുമ്പതന്നെ നമ്മക്ക് നമ്മ മൈന്റൊക്കൊന്ന് ഫ്രഷ് ആകും ചെയ്യും. ചിരിം വർത്താനൊക്കെ ആകുമ്പളേ. ആ എല്ല എന്ത് ടെഷൻണ്ടായി കഴിഞ്ഞാലും ഇവരെ ക്കെ കൂടുമ്പോമ്മക് സമാധാന ഏഹ് ആഹ് അതെ. നമ്മള് വീട്ടിൽ നിന്ന് പൊറത്തന്നെ ആഹ് അതെ അതെ അതെ. നമ്മള് വീട്ടിന്നൊന്ന് പൊറ്ത്തന്നെ എറങ്ങുമ്പോ ഒരു സമാധാനാണല്ലോ. ഒന്ന് പൊറത്തിറങ്ങിട്ട് വരുമ്പളേ. ആ. അതെ അതെ ഉം ഇങ്ങള് വണ്ടിയൊക്കെ ഓട്ടോ വണ്ടി ഓട്ടോ? ഉം വണ്ടിയോട്ടോ ഉം ആഹ് അല്ല അത് വണ്ടിയോട്ടി ഒന്ന് യാത്ര ചെയ്ത് പോയാലെന്നെ ഒരു സുഖ ത്ര യാത്ര മനസ്സിന് തല്ലരുതല്ലെ ആ. ഓഹ് ആഹ്. ഞാന് ഓട്ടൂല ഞാനു ഇങ്ങനെ ശ്രമി ച്ചീന് അയ്ന്റെ എടേലൊന്ന് വീണ് ഞാൻ. അപ്പൊ കയ്യൊക്കെ പൊട്ടി. അങ്ങനെ പിന്നെ ഞാന് റെസ്റ്റിലായി. പിന്നത് ഫുള്ളാക്കാൻ കയ്ഞ്ഞില്ല.
ആണ്ലെ. ആഹ്. ഇന്നാലും അടുത്ത്ക്കൊക്കെ പോവൂലേ?.
ആഹ് ആഹ് അടുത്ത്ക്കൊക്കെ പോവും.
ആഹ്. എങ്ങനെ കാറോ സ്കൂട്ട്യാ?
സ്കൂട്ടി സ്കൂട്ടി
സ്കൂട്ടി ആഹ്
ആഹ് സ്കൂട്ടി. പിന്നെ നിങ്ങളെ വീട് അങ്ങാടി ഒക്കെ അടുത്താ നിങ്ങള്
ഓഹ്. അങ്ങാടി യടുത്താ നടക്ക് സാധനൊക്കെ വാങ്ങാൻ നടന്നാ മതി. നടക്കാലെ ദൂരേ ഒള്ളു.
ആഹ്. അതെ അതെ ഉം. ഇങ്ങനെ പൊറ്ത്ത് പോവ ണ്ടോ ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലും ചായൊക്കെ കുടിക്കാൻ പോവെണ്ടോ. ല്ലെ. ആഹ്. അതെ. എല്ലാരും പാടെ കൂടി. അങ്ങൻതന്നെ.
വല്ലപ്പോഴും പോവാറൊള്ളു. എപ്പഴും പോവൂല.
ആഹ് ല്ല വല്ല പോയി. ഇന്നാലും ചായ കുടിച്ചില്ലെങ്കും ആ പാലത്തിമ്മലൊക്കെ പോയിരിക്കുമ്പോ ഒരു സുഖാണല്ലൊ. നമുക്ക് ആ. കാറ്റും കൊണ്ടക്കെ. അയൽവാസ്യേളോ, അല്ലെങ്കില് ബന്ധള്ളോലൊക്കെ കൂടിങ്ങനെ പോകുമ്പളെ. അയ്നൊക്കെ ആക്റ്റീവായ ആൾക്കാരില്ലെ. ഇങ്ങളെടെ. അ നല്ല സുഖാ. അത് ശര്യ. ഉം ഉം
എന്തെങ്കിലും കടലേ ഉപ്പിലിട്ടതൊക്കെ വാങ്ങിയാണ്ട്
അതെ അതെ അതെ ഉം ഉം ശരി അവിടെ എന്തെങ്കിലും പച്ചക്കറികൾ അങ്ങനെ എന്തോ നടേണ്ടോ?
ഓഹ് ണ്ട് ആഹ് വാഴേണ്ട്, പൂളണ്ട്, വെണ്ട പയറ് അങ്ങനെക്കെ പിന്നെ വെള്ളേറിയാലൊക്കെ പോവും
പച്ചക്കറികളൊക്കെ ഇങ്ങളൾ നട്ടതാണോ വേറെ ആൾക്കാരും ഏഹ് അഹ് ശെരി
വേറെല്ലോലൂണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ട്ടോ
ന്നാലും നമ്മെളെ ആവശ്യങ്ങൾക്കൊക്കെ നമ്മള് കുടുങ്ങൂലല്ലോ എന്തെങ്കിലും ബുദ്ധിമുട്ടാവുമ്പൊഴെ കാലല്ലേ എന്തെങ്കിലൊക്കെ ഉം അതെ അതെ അതെ ഉം ഒക്കെ ആരാ ചെയ്യല്? നിങ്ങളെല്ലാരും പാടെ കൂടി ചെയ്യലാ?
ആഹ് വീട്ടലെല്ലാരാണ്
ഉം അഅ് ശരി പച്ചച്ചീരേ?
ആ പച്ചീണ്ട് ചൊവപ്പൂണ്ട് രണ്ടുംണ്ട് വായൊക്കെ പിന്നെ ഫസ് റ്റ്ത്തെ കാറ്റിലോ
പോയില്ലേ അഹ് ശരി ഉം ഉം ഉം അതെ ന്നാ ശരി ഉം ആഹ് കൊറേ ഇതുണ്ടാവും അതെന്നെ അത് നോക്കീട്ട് കാര്യല്ല അതന്നെ ഹസ് സങ്കടാണ് അതെ ഇത്രീം നമ്മള് എടങ്ങേറായി റ്റ നമ്മളിങ്ങനെ ഒന്ന് വളർന്ന് ഇങ്ങട്ട്താവുമ്പൊളാണ് നല്ല കാറ്റിനാണ്ട് പോവല് ഉം അതന്നെ ഇപ്പ അയിന് മഴ പെയ്യുമ്പോത്തിനും നല്ല കാറ്റാണല്ലോ.
കാറ്റാണ് ഇന്നലെയൊക്കെ എന്താ കാറ്റ്.
ഇ കാറ്റുംങ്ങനെ തെങ്ങൊക്കെ ഇങ്ങട്ട് പിരിഞ്ഞ് ചാടു വിചാരിച്ചും അങ്ങ
മ്മേ ഇവടെ മുന്നിലൊരു കർമൂസന്റെ മരണ്ടേ അത് വീണോ വിചാരിച്ച്
എന്നെ ശരി
ആ
ഉം അത് കൈഞ്ഞ ഞാ നല്ല കാറ്റാണ് അതന്നെ ഇഞ്ഞ് ഓവറുള്ളതൊക്കെ ക്ക മ്മൾ മെല്ലാട് വെട്ടി ഒഴിവാക്കാ നല്ലാതെ വീടിന്റെ മോളൊക്കെ വിക്ണൊക്കെ അങ്ങനൊക്കൊ മാറ്റാന്നല്ലാതെ ഇപ്പോ ഞങ്ങളവിടെ നല്ല വല്യയൊരു മരക്കൊമ്പ് മരത് ണ്ടായിനി മുരി രിങ്ങ മരണ്ടായിനി അത് കഴിഞ്ഞ മഴക്ക് കാറ്റിന് വീടിന്റെ മോള് ക്ക് വീണ് ആകെ ഇതായി അത് പിന്നെ മുറിച്ച് ഒഴിവാക്കി. ആ അതന്നെ അതുപോലെ പേടിയാണ് നമ്മ മുരിങ്ങേണല്ലോ വെട്ടണ്ടല്ലോ വിചാരിച്ച് നമ്മള് ഇങ്ങനെ നി പിന്നെ ചെല കാറ്റിനങ്ങട്ട് പോരും.
അല്ലാഹ്
അതെ അതെ
ഇപ്പത്തെ മഴ വരുന്നതന്നെ കാറ്റ് ഇടി മിന്നലും ഒക്കെപാടെ ഒരുമിച്ചാ വരുന്നേ
ല്ലെ അതെന്നെ അതും ചെലപ്പോ പെട്ടെന്ന് തന്നെ ഒരു മുന്നറിയിപ്പ് കൂടി ഉണ്ടാവൂല. പ്പെട്ടന്നെട് അതന്നെ അതന്നെ ആഹ അത് ആ അതാണ് ആ അതെ അതെ പക്ഷെ നമ്മള് തൊക്കെ പിന്നെ അടുത്തായേനോട് വേഗം എത്തുയറിയ കുറെ ദൂര ഉള്ളോരൊക്കെ ഒക്കെ ഇണ്ടാവും ഞാൻ പ്പങ്ങനെ ആലോയിക്കേനി ഇന്നലെ ഒക്കെ എപ്പളാ മ മക്കളൊക്കെ പേടി എവിടെയേക്കും എങ്ങനെക്കേയ്ക്കും ഏ അത്രക്കു ആണ് ഓലോടെ ക്കെ ഓലോടൊക്കെ പാറി വിക മേൽക്ക് അക്കോലത്തിലാ കാറ്റ് ഉം അതന്നെ പല വാത്തുന്നും വര്ന മക്കളാണല്ലോ എത്രോ ദൂ ഇന്ന് വെര്ന്നിണ്ടല്ലോ ഉം ആഹ് പടച്ചോൻ കാ ഏതാലും
അതേ മാരി ഇപ്പിന്നലെ കണ്ടില്ലേ നിങ്ങള് ഇരുവേറ്റിയോ ആ ഭാഗത്തേടെ ഒന്ന് കൊളത്തില് മുങ്ങി രണ്ട് കുട്ടികള് മരിച്ച്
ആഹ് രണ്ടും മക്കളും മരിച്ച് അതന്നെ അതന്നെ ശരിയാണ് ഇനിപ്പൊ ഈ വെള്ളക്കെട്ട് കണ്ടിണ്ടെങ്കി മക്കക്ക് മീൻ പിടിക്കാൻ പോവലും നീന്താൻ പോവലൊക്കെ ഭയങ്കര ഇതാണ
ആഹ് അപ്പ അധികം കൂടുതലാവൽക്ക്
അതെ അതെ അതന്നെ നല്ല നല്ല അതന്നെ ആഹ് അവിടെ എങ്ങനെ പൊ മീനൊക്കെ പിടിക്കണോലിണ്ടോ പൊഴേന്റടുത്ത്?
ഓഹ് ഇണ്ടിണ്ട് മീൻ പിടിക്കണവലക്കെണ്ട് ഇപ്പൊ വൈകുന്നേ രായാലും മക്കള് കളിക്കാൻ പോവലൊക്കെ അവിടെ തന്നെയാണ് ഫുട്ബോള് കളിക്കാനൊക്കെ
ആഹ് ആഹ് അത്‌ ശെരി മീനൊക്കെ വെലുത് കിട്ടുവോ പിടിക്കുമ്പൊ
ആഹ് കൊഴപ്പില്ല
അഹ് അത്‌ ശെരി അത്‌ ശെരി അഹ്
ഉം
എന്ന ശെരി ഉം ആഹ് എന്ന ശെരി ഞാൻ പിന്നെ വിളിക്കേ